ഹലോ
ആഹ് പറഞ്ഞോ കേക്കുന്നുണ്ട്
മനസ്സിലായോ ഞാൻ ആരാന്ന്
ഫോണി ഈ നമ്പര് സേവ് ചെയ്തിട്ടുണ്ട് പറഞ്ഞോ
അന്നിട്ട് പോലും ഒരു കോൾ ഇതുവരെ നിനക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയിട്ടില്ല
ഇയാളു വിളിച്ചില്ലല്ലോ പിന്നെന്താ
പണ്ടത്തെ പത്ത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇപ്പ താ കിടക്കുന്നു
എനിക്ക് മാത്രല്ലല്ലോ ഇങ്ങോട്ട് നമ്പർക്കെ ഇണ്ടായിരുന്നു ഇതിപ്പോ എവിടെ കിട്ടി നമ്പര്
ഓ ഞാനിങ്ങനെ ചുമ്മ ഇരുന്ന് ഫോണ് ഇങ്ങനെ നോക്കിപ്പോ കിടക്കുന്നു ഞാൻ വിചാരിച്ച ഇപ്പൊ ഒരു മെ സേജില്ല ഒരു വിളിയില്ല ഒന്നുമില്ല എന്തോ ആയി ഏത അവസ്ഥയിൽ ലായി കല്യാണം വല്ലോം കഴിഞ്ഞോ
ഓ അത് കല്യാണ ഒന്നും കഴിഞ്ഞില്ല
ആഹ് അതൊക്കെ അറിയാൻ വേണ്ടീട്ട് ഞാൻ വിളിച്ച ഇപ്പൊ എന്താ ചെയ്യുന്നു
ഞാനിപ്പം ഡോക്ടറേറ്റിന് പഠിക്കുന്നു
ആഹ് ഡോക്ടറേറ്റ് പണ്ട് നീ ഈ ഡ്രീംസ് ആയിരുന്നു എന്നോട് പറഞ്ഞിട്ടുള്ളത്
ആ പണ്ട് തൊട്ടേ ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളെ
ആന്ന് ഞാൻ ടീച്ചിങ
ആഹ് ഏതാ ബീഎഡാണോ അതോ
ആഹ്അത അതെ അതെ അതെ അതെ ആഹ് പിന്നെ ഇല്ല കഴിഞ്ഞില്ല നടക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുവ ആഹ് ഒകെ ആന്നോ ആഹ് ആഹ് അല്ല എന്നിട്ടൊ ആഹ്
ആഹ് ഹലോ